ആഹ് ഞാൻ ആദ്യ ഒരുട്ടം വിളിച്ചാര്ന്നു അന്നേരം എടുത്തില്ലായിരുന്നു ആഹ് കോള് സീറോ ആയിങ്ങ് പോയി.
തന്നെ
ഉം
അത് കിട്ടുന്നില്ലേരുന്നോ.
! ! ! ! ! ! ! ! ! ! എടുത്തില്ലായിരി
വർത്താനൊക്കെ
ആഹ് ആഹ് നല്ല വിശേഷം ഇവിടെ ഒക്കെ മഴ
ആഹ മഴ ഇന്ന് ഇവിടില്ല
ആഹ് ആഹ്
പിന്നെന്തൊക്കെയാ പണിയൊക്കൊരുങ്ങിയാ? ആഹ് കുട്ടിയള് ഫുഡ് കഴിക്കാണ് കഞ്ഞി കുടിക്കാ
ആഹ് ആഹ്
ഇന്നൊരു ഫങ്ഷന് ഇണ്ട് ഹൗസ് വാമിങ്ങ്ണ്ട് അതിന് പോവും വാണം അപ്പൊ അവർക്ക് ഉം അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം.
ആഹ് ആഹ് അവരെ കൊണ്ട് പോണില്ല അടുത്ത് തന്നെ.
ആഹ് കൊണ്ട് പോവുന്നിണ്ട്. ഉച്ചാവുമ്പയാ പോണ്
ഉം
പിന്നെന്തെക്കെ?
പിന്ന
ഫുഡ്ഡക്കായോ?
ആഹ് ഫുഡ്ഡക്കായി. ചോ അരി അടുപ്പി കിടക്കുന്നു, കറി മീനെടുത്ത് വെള്ളത്തിലോട്ടിട്ടതേ ഉള്ളൂ
തന്നെ
ഉം ഉം
മക്കളൊക്കെ സുഗായിട്ടിരിക്ക്ണ്ല്ലേ. ഇന്ന് ഫങ്ഷനായതോണ്ടേ കൊർച്ച് ബീഫ്ണ്ട് ഉമ്മാക്കുഉപ്പാക്കും
ആഹ് ആഹ്
ഇന്നിപ്പോ മീന് കിട്ടിയാല് അത് ഭയങ്കര റിസ്ക്കാ, അത് പണിയെടു ത്തായി പോവുമ്പത്തേന്
ഉം ഉം
രണ്ടു പേരെല്ലേ ഇണ്ടാവൊള്ളു പിന്നെതൊക്കെ മതി
ആഹ്അഹ് ഇവിടെ രണ്ട് കുട്ടികള്, ഒരാള് നാലാം ക്ലാസ്സി പഠിക്കുന്നു ഒരാള്
തന്നെ ഇവെടെ ആറിലും നാൽലും ചെറുത് മോളാണ്
ഉം ബടെ രണ്ട് മോള്
ആഹ്
ഉം
പിന്നെന്തൊക്കെ
പിന്നെന്തൊക്കെ രാവിലെ എന്ത്‌ ഫുഡാ കഴിച്ചേ
രാവിലെന്ന് ദോശേര്ന്നു
ഉം ന്ന്പ്പോ ദോശയും ദോശയും മുട്ടക്കറി
ആഹ് ബടെ ദോശയും മസാലിം
ഉം ഉം
ആഹ് ആഹ്
ഉം പിന്നത് കഴിച്ചാ അത് ബാക്കിണ്ടെങ്കിൽ പിന്നെ മക്കക്ക് ഈ ടൈമിൽ അതന്നെ കൊടുക്കാറ് ഇന്ന്പ്പം ബാക്കിയൊന്നും ഇല്ലേര്ന്നു അപ്പൊ പിന്നെ കഞ്യെട്ത്താണ്ട് പോവാ. അല്ലെങ്കി പിന്നെ ക്ഷീണി ക്കും ചെയ്യും. കൊർച്ച് ദൂരണ്ട് എങ്ങനെ ഹസ്ബന്റ് നാട്ടി തന്നേണ്. ഷോപ്പാണ്
ആഹ് ആഹ് പിന്നെ
പിന്നെന്താ അങ്ങനെ പോണു
ഉം പിന്നെ കുട്ടികള് എത്രയാ പഠിക്കുന്നത്? ഇല്ലില്ല
ഞാൻ വർക്കെയ്യുന്നില്ല
ആഹ് എഹ് എന്താ? കതകു അടച്ചാ നോക്കാണ് ഹസ്ബന്റ് പള്ളിയിലാണ് ഉസ്താദാണ്‌?
ആഹ്
ഉം
എവിടെ പള്ളിയാ അവിടെട്
ഔടട്ത്തന്നെ, ഔട്ന്നൊര്
ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് ആ ആഹ് മഴയുണ്ട് രാവിലെ തൊടങ്ങി മഴ
ഏഹ് ഇന്ന് ഇവിടെ മഴയില്ല ഇന്ന് വെയ്യില്ല
ഉം ഇന്ന് ഇവിടെ വെയിലായിട്ട് നിന്നിട്ടു പെട്ടന്നൊരു മഴയും പെയ്തു.
തന്നെ ഇപ്പൊക്കെ വെയിലാണ് ഇനി കൊറച്ച കഴിയുമ്പോ എന്താന്നവോ
ആ അറിയത്തില്ല അവിടെ വെയില് പോലെ നിന്നട്ട് എല്ലാവരും തുണികളൊക്കെ പറക്കിയിട്ടവരൊക്കെ പറക്കി വെക്കുന്നു.
ആ അതൊരു പണിയൊക്കരം തുണിയിട അതെ ടുക ഇടുക അകത്ത്ക്ട അതിനന്നെ നിക്കേണ്ടി വരും ഇട്ട് കഴിഞ്ഞാൽ
ആഹ് അതാ
ഞാനിടാറെ ഇല്ല ഇങ്ങനത്തെ ടൈമിലോന്നും
നട
പിന്നെ മെഷീനിൽ ഉണക്കിങ്ങാണ്ടല്ലേ അപ്പോ രണ്ടു ദിവസം പിടിച്ചാലും കൊഴപ്പില്ലോന്ന് വിചാരിക്കും
ആഹ് ആഹ്
അല്ലെങ്കിൽ കയുലെ ഒന്ന് അങ്ങട്ട് നിക്കുമ്പഴത്തേന് ഒന്ന് ചാറ്റൽ മഴ കൊള്ളും പിന്നെ എടുക്കാൻ പോണം എന്നാ പെയൂല്ല നമ്മളെ പറ്റിക്കാനായിട്ട്
ആഹ് ആ എന്നാ അവിടെത്തന്നെ കിടക്കെട്ടന്ന് വിചാരിക്കും
ആ ഇറങ്ങി കേറുമ്പോത്തേന് നമ്മള് കൊയങ്ങും ചെയ്യും
ആഹ്
നമ്മള് വിചാരിച്ച പണികളൊന്നും നടക്കൂല്ല
ഉം തുണി ഒണാക്ക മാത്രം നടക്കൂ
അതന്നെ
മ്മ്
പിന്നെ ഒഴിവുള്ള ടൈം ടൈം ആണെങ്കിൽ പിന്നെ ഇടാട്ടോ
ഉം ഉം വെയില് ഉണ്ടെങ്കി ഇതിപ്പോ അരമണിക്കൂറ് കൂടുമ്പോ തുണിയൊണങ്ങും
ആഹ് ഇതിപ്പോ ഞമ്മള് ഇടാൻനിക്കിയേ കേര മഴ പെയ്യാന്
ഉം
അങ്ങനെയക്കാരം പിന്നെന്താ
പിന്നെന്താ ഒരാളൊന്നും വയലിഷ്ടം പിന്നെ എല്ലാം ചെയ്യും
എങ്ങനെ
പത്തൽ
ആഹ് കൊറച്ച് നന്നാക്കാൻ പണി ഉണ്ടാവല്ലോ
ഓഹ് പണിഇണ്ട് ഉം വറക്ക ആഹ് ആഹ്
വറത്ത കയ്ക്കും
ഉം വറുത്ത എല്ലാരും കഴിക്കും ഇവിടെ കറി നമ്മള് തൊറന് ഒക്കെ ഒഴിക്കും
ആഹ്
നന്നാക്കി എടുക്കാനാണ് എങ്ങനെ
നന്നാക്കി എടുക്കുന
തലയും വാലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോത്തിന് ദേഷ്യം വരും ചെറുതാണ് പറഞ്ഞിട്ട് കാര്യല്ല അത്
മ് അതാ പിന്നെ വേറെന്തൊക്കെയ വിശേഷം
വേറെന്താ അങ്ങനെ പോണ്
കുട്ടികളക്കെത്ര പഠിക്കുന്നെ
ഒരാള് നാലിലും ഒരാള് ആറാം ക്ലാസ്സിലും
ആഹ് ആഹ്
ഇവിടെ ഒരാള് ആഹ് ഒരാള് ആറിലായി എന്നാ ട്യൂഷനൊക്കെ പോന്നോ ഒമ്പതിലായി
ഇല്ലേ ആഹ്
ഉം ട്യൂഷന് അവിടെ പോന്ന് അടുത്താണോ
അല്ല പോന്നില്ല
ആഹ് ആഹ് അല്ലാതെ പഠിച്ചോളൂല്ലേ
ആഹ്
ആഹ് ആഹ് പഠിക്കാനൊക്കെ മിടുക്കരാണോ
കൊഴപ്പ ഇല്ല
ഉം ഇവിടെ പിന്നെ മൂത്താള് ട്യൂഷന് പോന്ന് ഇളയാളിനെ വിട്ടില്ല രണ്ടും കൂടെ ഒക്കൂലാന്ന് വിചാരിച്ച് ഫീസൊക്കെ ഭയങ്കര ട്യൂഷൻ ഫീസ് ഒക്കെ ആയിരം ആഹ്‌ ആയിരത്തി ഇരുന്നൂറൊക്കെ ആണോ
ആഹ് അതെന്തായാലും വരും.
ആഹ് പോണ്ട് ആഹ് പോണ്ട്. മോൻ കെടക്കൂല രാവിലേ മോൻ വലിയ ക്ലാസ്സിലായകാരണേ.
ആഹ് ഇനി പത്താക്ലാസുക്ക
ആഹ് ഇപ്പം ഒമ്പതില്
ആഹ് നെക്സ്റ്റ് ഇയറിലാ
ഉം ഹസ്ബൻഡ് കടേ പോയോ?
ആഹ് പോയി.
ഉം ഞാനിന്നെത്തൊലാ കിട്ടി. നുള്ളുന്ന കാര്യോർക്കുമ്പോ ഭയങ്കര ഉം ഇതേ ഒള്ളാരുന്ന് മീൻകാരന്റെലെ നെത്തോലി മാത്രേ ഒള്ളാരുന്നു.
തന്നെ.
എന്തേലും കറിയാക്കണ്ടേന്നു വച്ചു മേടിച്ച്.
ആഹ്
കറിയൊന്നും ഇല്ലെങ്കി പിന്നെ ഒരു വെപ്രാളാ എന്തു വയ്ക്കണോന്നും പറഞ്ഞ്. മീൻ കിട്ടില്ലെങ്കിലേ.
ആഹ് കൂട്ടാനും ഉണ്ടാവൂല.
ഉം അതാണ്‌. മീൻ അച്ഛനോക്കെ മീൻ മീൻകറി വേണം മീൻചാറു വേണം.
ആഹ്
ഉം അതൊണ്ട് പിന്നെന്താ ഇവിടെ ഒരു പൂ പൂച്ചക്കൊക്കെ കൊടുക്കാല്ലോ ഇവിടൊരു വളർത്തുന്ന പൂച്ചയുണ്ട് അത് ആഹ് നടക്കുവാ നെത്തോലിക്കായി നെത്തല്, നമ്മളവിടെ നെ നത്തോലിന്നാ പറയാ കേട്ടോ.
ആഹ് ഞങ്ങക്കെന്നും ബത്തലാണ്.
ഉം.
ബത്തല്.
ഉം ഉം
ത് മുയുവൻ കുടിക്കും ഞാൻ മെഷീനി വെള്ളമൊഴിച്ചു തരാം.
ഉം മോളാണോ?
ആ മോളാ അടിച്ചടുത്ത്
ഉം ഉം എന്തായി പറയുന്നാളു
ഓക്ക് കഞ്ഞികൊടുക്കെരുന്നു ഞാനെ
ആഹ് ഉം കഞ്ഞി കുടിച്ചോളും എന്താപ്പ ആഹ് കഞ്ഞിച്ച എന്ത്
എങ്ങനെ
കഞ്ഞിയേ കഞ്ഞിയെ കുടിക്വോള്ളന്ന്
അല്ല പത്തുമണിക്ക് കഞ്ഞി കൊടുക്കും.
ആഹ് ആഹ്
ഇന്നിപ്പോ സൺഡേ അല്ലേ ക്ലാസൊന്നുവില്ലല്ലോ
ആഹ്
അങ്ങനെ
ഉം കഞ്ഞിക്കെന്നര കൂട്ടാൻ അച്ചാറാ
അച്ചാറ്
ഉം ഉം
അച്ചാറിന്
ആഹ് അച്ചാറിന്റാളാല്ലേ.
ഉം
ഉം ഉം സാറ ഞമ്മള വീട്ടിലുണ്ടാക്കുന്നാണെ കൊഴപ്പവില്ല കടെന്നൊക്കെ വേടിക്ക്ന്ന
ആഹ് വീട്ട്ല്ണ്ടാക്കണന്നെ ഇവടെ മാങ്ങണ്ട് ഇപ്പൊ
ഉം മാങ്ങ
അപ്പം
മാ മാങ്ങിം ചക്കയൊക്കെ ഉണ്ട വീട്ടി
ചക്കണ്ട് പഷെ അതൊന്നും കിട്ടൂലപ്പൊ മുകൾലായതോണ്ടേ ഉം മയിം കൂടി ആയതോണ്ട് ആകെ ചീഞ്ട്ട്ണ്ട്
ഉം ഉം ആഹ് പിന്നെ വേറെന്തൊക്കെയ
വേറെന്ത
ഇന്ന എവടെ അട്ത്താണൊ ഹൗസ് വാമിംങ് അടുത്താണൊ
അല്ല കൊറ്ച്ച് പോവാണ്ട്
ഉം ഉം
ഇപ്പം പോയി വരുമ്പത്തിന് കൊറേ ലെയ്റ്റാവും അപ് മക്കക്ക് കൊറച്ച് കൊട്ത്തീല്ലെങ്കിലെ
ഉം അവര് വരണോന്ന് നിർബന്ധന്നും ഇല്ലേ
എങ്ങനെ
അവര് നിർബന്തം പിടിക്ക്ന്നില്ലെന്ന് കൂടെ വരാൻ
വരും ഓര് പോരുന്നുണ്ട്
ആഹ് എന്ന ശരീന്ന ഞാ പിന്നെ വിളിക്കാം
ഓക്കെ ടാ